ഹലോ
ആഹ് കേൾക്കാമോ?
ഓ കേൾക്കാം
എന്തുണ്ട് വിശേഷം
ന്നല്ല വിശേഷം
ആഹ് നാല് മണിക്ക് ആഹ് ഉച്ചക്കൽത്തെ ഫുഡൊക്കെ കഴിഞ്ഞാ
ഉച്ചക്കത്തെ ഫുഡൊക്കെ കയിഞ്ഞ് ഇനി വൈകുന്നേരത്തെ നോക്കാനായി മോള് സ്കൂൾ വിട്ട് വന്നിട്ട്
ആഹ് നാലുമണിക്ക് കുട്ടികൾക്ക് കുട്ടിക്ക് എന്തേലും കൊടുക്കണായിരിക്കും അല്ലേ
ഉം ഇല്ല ഓൾക്ക് വല്യ നിർബന്ധന്നുല്ല എന്നാലും എ ചെലപ്പം ഏ ഓ വെ സ്കൂൾന്ന് സ്- ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്നല്ലെങ്കില് ഓള് വൈകുന്നേ രം വന്ന് കഴിക്കും ഇവടന്ന് ഭക്ഷണം.
ആ ഹാ ഹാ പലഹാരങ്ങളാണോ അതൊ ചോറ് കഴിക്കോ മോള്
അ ചോറ് ആ ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെങ്കില് ചോറ് കഴിക്കും അതെല്ല ട്ടൊ ഓ അവിടെ തൈര് സ്കൂളില് തൈരൊക്കെ ഉണ്ടെങ്കില് ഉഷാറായിട്ട് അവിടുന്നെന്നെ ഭക്ഷണം കഴിക്കും.
ആ ഉച്ചയ്ക്ക് സ്കൂളീന്ന് ഫുഡ് കിട്ടുന്നുണ്ടല്ലെ.
ആ ആ സ്കൂള്ന്ന് കിട്ടും.
ആഹ്.
അപ്പം പിന്നെ ചെല സമയത്താണ് ഓൽക്ക് പിന്നെ ഇവിടെ വന്നിട്ടൊന്ന് തപ്പും.
എന്തൊക്കെ ഇവിടെ ഇണ്ടാക്കിയത്. ഇവിടെ ഇണ്ടാക്കി ഓക്കിഷ് ഇഷ്ടപ്പെട്ടാണെങ്കിലും ഓക്ക് അന്നേരം വെറുതെ പറയും. എനിക്ക് വെശക്ക്ണ്ട് നറ്ഞ്ഞ്ട്ട് തിന്നും.
ആ ആ
അങ്ങനെ ച ചായക്ക്. ആ ആ ആ. ചായക്കൊന്നും പിന്നെ തിരേ ഇഷ്ടല്ലാത്തൊരു സാധന. ആ ഒന്നും കുടിക്ക
ആ, ആ. ആ. വൈകിട്ടോ വൈകിട്ട് എന്താ ഇഞ്ഞ് ഫുഡ്.
ഏ. എങ്ങനാവു രാത്രിയോ
ആ രാത്രിയില് എന്തേലും ഉണ്ടാക്കണോ.
അല്ല. ഇഞ് ഇതന്നെ ഇണ്ടാവും. പിന്നെ കറികളൊക്കെ ഒക്കെ തെയ്യായിക വരൊള്ളൂ. അപ്പം പിന്നെ എന്താ അന്നേരം എന്തെങ്കിലും ഒരു താളിപ്പ് ഇണ്ടാക്കും. അല്ലെങ്കില് ഏഹ്. പപ്പടോ. അങ്ങനെ എന്തെങ്കിലു മീ മീനോ. അങ്ങനെ എന്തെങ്കിലും. പൊരിയ്ക്കാനൊക്കെ ഇണ്ടെങ്കില്. അന്നേരം പിന്നെ ഉണ്ടാക്കും. അല്ലെങ്കില് ചോറൊക്കെ പിന്നെ ഒന്നായിട്ട് വെക്ക്ണതാ. ഇങ്ങള് രണ്ടിച്ച് വെയ്ക്കലാ.
ആ ഇല്ലില്ല. ഇല്ല ഞാന് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ്ച്ച് ഉച്ചയ്ക്കത്തേത് ഉണ്ടാക്കി കഴിഞ്ഞാ ഉച്ചക്കത്തത് വൈകിട്ടത്തേക്കിന് ഓട്സ് ആയിരിക്കും മിക്കവാറും കഴിക്ക. ഉച്ചക്കത്തേക്കിന് മാത്രവായിട്ടേ ഞാനങ്ങനെ ചോറ് വെക്ക്ണൊള്ളൂ. ഒരു നേരം മാത്രേ ഫുഡ്. ചോറ്. അരി ആഹാരം ഒള്ളു. പിന്നെ വൈകിട്ട് ഓട്സോ. ഏയ് ഇല്ല. അങ്ങനെ ഇള്ള ഇതൊന്നു ഇല്ല. വയ് ആൾക്ക് ഹസ്ബന്റ്ന് ഇച്ചിരി വണ്ണവുണ്ട്. അപ്പോ അത് വെയിറ്റ് കൊറയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
വെയിറ്റ് കൊറയ്ക്കാന്. ആ ജിമ്മിന് പോകുണ്ടൊ, ജിമ്മിന് പോവ്ണ്ടോ.
ഉണ്ടായിരുന്നു. ഇപ്പം പോണില്ല. ജോലി രാവിലെ പോകണ്ടതാ വെളുപ്പിനേതോ പോണ്ടതായതുകൊണ്ട് ആ ഒരു ഇത് ഇല്യെ ഇപ്പം.
ഓട്സ് എങ്ങനെ ഇണ്ടാക്കല്.
ഓട്സ് സാധാരണ ഓട്സ് കാ പോലെ തന്നെ പാല് ഒഴിക്കാണ്ടാണ്. വെള്ളം ഒഴിച്ചിട്ടാണ് ഓട്സ് കാച്ചുന്നെ. ഒന്നിൽ ഞാൻ കുരുമുളക് പൊടിയിടും. ഇച്ചിരി ടേസ്റ്റിന് വേണ്ടീട്ട്. ഇല്ലാന്നുണ്ടെങ്കില് നമ്മൾ നമ്മടെ ഈ മാഗിക്കാത്ത് ഇട്ടുന്ന മസാല ഇവിടെ ഇരിപ്പുണ്ട്. അത് ചെലപ്പ ഇടുത്തിടും.
ആ അങ്ങനെ ഇണ്ടാക്കും.
ആ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും.
ഞങ്ങള് ഇപ്പ എന്താ പറയാ മധുര ഇട്ടിട്ടാ കുടിക്ക.
ആ അത് മധുരം ഇല്ല. വെയിറ്റ് കൊറയ്ക്കണെങ്കില് നമ്മള് മധുരം ഇട്ടിട്ട് കാര്യ ഇല്ല.
മധുരം കൊറയ്ക്കണം. ആ അതന്നെ വെയിറ്റ് കൊറ്യണെങ്കില് മധുരം കൊറയ്
ഷുഗർ പൂർണ്ണമായിട്ട് ഞാനും ഷുഗർ ഉപയോഗിക്കാറില്ല. ഞാൻ ഷുഗർ കെട്ടിങ് ആയി. ഇപ്പൊ ഒരു ആ ആറുമാസത്തോളം ആയെന്ന് തോന്നുന്നു. ഷുഗർ കട്ട് ചെയ്തിട്ട് ഞാന്. പൊതുവെ ഈ ഒരു പ്രാവശ്യ ശ്യം ഞാൻ യൂട്യൂബില് വീഡിയോ കണ്ടായിര്ന്നെ ഇങ്ങനെ ഷുഗറ് ഇണ്ടാക്ക്ന്നെ എല്ലൊക്കെ പൊടിച്ചി ട്ട് നല്ല കളറ് വരാൻ വേണ്ടിട്ടേ എല്ലിന്റെയെ ക്കെ ഇത് ഇത്‌ച്ചാഡ് ചെയ്ത് ട്ടൊക്കെയാണെന്നും പറഞ്ഞോണ്ട് ഒര്ത് ഇങ്ങനെ കണ്ടേന് ശേഷം തൊട്ട് ഞാനത് കഴിക്കാറുവില്ല പിന്നെഈ ഡോക്ടേഴ്സും പറയുന്നുണ്ട് ഈ ഷുഗർ കട്ട് ചെയ്യുന്നതായിരിക്കും. ഏ
തന്നെ ഷുഗറ് എത്രത്തോളം നമ്മുടെ ശരീരത്തില് ആഹ് കിട്ട്ണത്
കിട്ട്ണത്
ആഹ് ഞമ്മള് പഠിച്ചത് എന്താ കരിമ്പിൽ ഞമ്മള് പഠിക്ക്യ്ണത് കരിമ്പ് ലൂടെ ആണ് പഞ്ചസാര ഇണ്ടാക്ക്ണേ ആഹ് പക്ഷെ ഇണ്ടാക്ക്ണോല് വേറെ രീതിയിലാ
ക്കെ നല്ല രീതിയിലായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങനെ അല്ലല്ലോ
ഇപ്പം ജനസംഖ്യ കൂടിയപ്പം എന്തായാലും സാധനം എങ്ങനെങ്കിലും വാങ്ങാൻ ആള്ണ്ട് അതോണ്ട് എങ്ങനെ ഇണ്ടാ ക്ക്യാലും കൊഴപ്പല്ല്യ അതാണ് എല്ലാ സാധനവും അങ്ങൻതന്നെ ആണല്ലോ ഇപ്പം വളം ഇല്ല്യാത്ത എന്ത് സാധന ഇള്ളത് എല്ലാ സാധന ത്തിലും വളം ഉം ചേർത്തിട്ടേ ഇണ്ടാക്ക്ണൊള്ളൂ പിന്നെ ഒക്കെ വാങ്ങാൻ ആള്ണ്ട് ഇപ്പ ആർക്കും ഉണ്ടാക്കണ്ട വീട്ടിലൊക്കെ കൃഷി ചെയ്താല് കൊറേ അങ്ങനെ ലാഭം കിട്ടും പക്ഷെ ആരു ഇണ്ടാക്കാന് മൊബൈലു ആയി കുത്തിര്ന്നാ പിന്നെ ആർക്കും ഇണ്ടാക്കണ്ട്യെ ആവശ്യംല്ല്യാ
സത്യാണ് മടി എല്ലാർക്കും മടി കൃഷി ഇണ്ടാ ക്കൻ മടി പണ്ടൊക്കെ ആൾക്കാര് കെളച്ച് എല്ല് മുറ്കെ പണി ചെയ്താണ് ആഹാ രം കഴിക്ക്യുന്നെ ഈ ഇപ്പ വന്ന കാലത്ത് ആരാ ഉണ്ടാക്കുന്നത്
അത് തന്നെ താള് താള് ഇപെ ഓരോ ഓരോ ചൊല്ലെന്നെ ഇണ്ടല്ലോ മൂന്ന് മാസം ഇലക്കറി മൂന്ന മാസം കിഴങ്ങ് കറി ല്ലേ ഉം അങ്ങനെ ഒരു പഴ ആര്പ്പൊ അങ്ങനെ കെഴങ്ങ് എലെ എന്ത് ആന്നോയ്ക്ക്യും
അതെ ന്റെ അമ്മ പറയുന്നത് കേക്കം എന്റെ അ ഞങ്ങളടെ വീട്ടിലേ അപ്പൊ നേരത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്ന് എല്ലാം എന്റെ അച്ഛനുള്ള സമയത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പഴെന്ന് പറഞ്ഞാ ഒര് സ സാധനവും ഇല്ല അമ്മയ്ക്കും വയ്യാതോണ്ട് ആരും ഒന്നും ചെയ്യാനും എടുക്കാനും ആരുവില്ല
ഇല്ല്യാ ആഹ്
ആഹ് തേങ്ങാ പോലും മേടിച്ച് അരക്കേണ്ട ഗതികേടാ മറ്റേത് അങ്ങനെയല്ലായ്ര്ന്നു ഞങ്ങ ക്ക് ഒന്നിനും ഒരു ക്ഷാമം ഇല്ലായിര്ന്ന് ഇപ്പ എല്ലാം മേടിക്ക്യ
അഹ് ആഹ് അപ്പ അതിനൻസര്ച്ച് അസുഖങ്ങളും ഉണ്ടാകും
അതെ ആഹ് ആഹ് പണ്ട് ഞാനൊ ക്കെ ഞാനൊക്കെ സ ജനിച്ചു വളർന്ന സമയത്തൊക്കെ ഞാന് ക്ക ഇത് കപ്പ, ചേമ്പ്, ചേന, കാച്ചില് കെഴങ്ങ് അങ്ങനെ കുറേ സാധനങ്ങള് ഇതായിരുന്നു നമ്മൾടെ ഫുഡ് ട്ടെയാന്ന്
അതെന്നെ അതെന്നെ വയറ് നെറച്ച് തിന്നാൻ ഇണ്ടാവൊല്ലോ ഉം
ക്കെ കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങള് ഒരുപാട് തിന്ന് കൊറച്ചു പ്രായായി കഴിഞ്ഞ് കഴിഞ്ഞപ്പഴേയ് കെമിക്കൽ സാധനങ്ങൾ വരാൻ തുടങ്ങിയത് ഉം
ഇപ്പം അത് തിന്നാലും അസുഖാന്നാ പറയണത് ഈ കിഴങ്ങ് വർഗങ്ങള് പിന്നെ ഗ്യാസ് പ്രശനം ആണല്ലോ വരുന്നത്
ആഹ് അല്ലേലും നിലത്തുണ്ടാകുന്ന സാധനങ്ങൾക്കെല്ലാം ഗ്യാസ് ഉള്ളതാ
ആഹ് അതുപോലെ ഷുഗറാർക്കും പറ്റൂല കെഴങ് വർഗങ്ങളൊന്നും ഷുഖറാര്ക് പറ്റുല്ല
ആഹ് അല്ല കപ്പ പറ്റില്ല മ റ്റതൊക്കെ പറ്റുവല്ലോ ഈ ചേമ്പ് ചേന കാച്ചില് അതൊക്കെ ഷുഗറുകാർക്ക് കഴിക്കാവല്ലോ
ഏഹ് മണ്ണിനടിയിലുള്ള ഒന്നും പറ്റൂലാന്നാ പറയല് ആഹ്
ആഹ് ചക്കയൊന്നും കഴിക്കരുതന്ന് പറയുന്നേക്കാം
ആഹ് ചക്ക ഒരു ഒരു സമയത്ത് നല്ലതുന്നും പറയാ ഒരു സമയത്ത്
ആഹ് ചീത്തയെന്നും പറയും ഉം ആഹ് ചക്ക കഴിക്കരുതെന്ന് ഇങ്ങനെയുണ്ട് എന്റെറ സ്ബന്റിന്റെ അമ്മയോട് പറഞ്ഞായിരുന്നു ചക്കയൊന്നും കഴിക്കില്ലെന്ന്
ആഹ് എന്നാ ഞങ്ങളോട് ഡോക്ടർ ഉമ്മാക്ക് പറഞ്ഞത് ചക്ക പിന്നെ പച്ചക്കെ വെച്ചിട്ട് അഹ് ര് നേരെ രീതിയിയില് പുഴുങ്യാ പുഴുങ്ങി തൂമിച്ചു തിന്നാന് പഴുത്തെ കഴിക്കരുതെന്ന്
ആഹ് പഴുത്തത് കഴിക്കരുത് ഓഹ് ച്ചക്ക കണ്ടാൽ ആരാ കഴിക്കാത്തത്
തന്നെ
എല്ലാരും ചക്ക കഴിക്കും ഞാനൊക്കെ പണ്ട് നല്ലോണം കഴി ക്കാര്ന്ന് ഇപ്പൊ പക്ഷെ അങ്ങനെ കഴിപ്പില്ല ചക്കയോട് വല്ല്യ പ്രിയ
ചെക്കണ്ടോ വീട്ടില്
അ എന്റെ വീട്ടിലുണ്ട് ഞങ്ങൾ താമസിക്കുന്നടത്തൊന്നു ഇല്ല
ഏഹ്
എന്റെ വീട്ടിലും ഉണ്ട് അമ്മായിമ്മയുടെ വീട്ടിലും ഉണ്ട് ഞങ്ങൾ രണ്ടും താമസിക്കുന്നിടത്ത് മാത്രം ഇല്ല ചക്ക ഞങ്ങള് അവിടെ അവിടെയും ഇവിടെയും പോയൊക്കെയോ കൊണ്ടുവന്നിട്ടാണ് ഒരു ശകലം കഴിക്കുന്നത് ഏഹ്
അവിട്ന്നൊക്കെ വിട്ടിട്ടേക്കൂല്ലേ
ആഹ് ആഹ്
അപ്പൊ എല്ലാ സാ സാധനങ്ങളൊക്കെ കിട്ടോ മാങ്ങാ ചക്കൊക്കെണ്ടോ
ഏഹ് ഇല്ല ഇത് രണ്ടും ഞല്ല രണ്ട് വീട്ടിലും ഉണ്ട് ഞങ്ങള് താമസിക്കുന്നിടത്ത് ഇതൊന്നുല്ല അ നമ്മളിങ്ങനെ ഓരോരുത്തർ മേടിച് കയ്
ആഹ് ആഹ്
ത് എന്റെ വീട്ടീന്ന് കൊണ്ട്വരും അല്ലെങ്കില് അമ്മായിയമ്മ ഇടയ്ക്ക പോയി ഞാൻ കൊണ്ടുവരും
ആഹ് ആഹ് അല്ല കൊണ്ടരാൻ ണ്ടെങ്കിലും എന്താ സ്ഥലണ്ടെങ്കിലും ഒരു സുഖാണല്ലോ
എഹ് ആഹ് ഞാന് വേവിച്ചാലൊക്കെ ശഖല്ലാം പഴുത് കഴിഞ്ഞാള്ളോ ഒന്നോ രണ്ടോ ചൊളേ കൂടുതലൊന്നും ഞാൻ കഴിക്കാറില്ല
ആഹ് വേവിച്ചഹ് തിന്നോ
ആഹ് വേവിച്ചത് കഴിക്കും ചകലം ഹസ്ബന്റിന് ഭയങ്കര ഇഷ്ടാ അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് പി റ്റേ ദിവസം രാവിലെ ചോറും അതും കൂടെ ചേർത്ത് പഴങ്ങഞ്ഞി രൂപത്തിൽ കുടിക്കാൻ കാന്താരിമൊളകും മൊരുഒക്കെ ഒഴിച്ച്
ആഹ് അത് എല്ലാ പന്നെ പച്ച എങ്ങനെ വെക്ക് തേങ്ങര്ച്ച്ക്കായ്യാ?
ആഹ് തേങ്ങ അരച്ചിട്ട് ഇത് പ ചോളം നല്ലോണം ചെറുത് ചെറീയായിട്ട് പീസ് പീസായിട്ട് ചെറ്തായിട്ട് അരിഞ്ഞിട്ട് അന്ന്ട്ട് പ്പ തേങ്ങ തിരുമ്മി ജീരകം വെളുത്തുള്ളിം കാന്താരിമൊളകും മഞ്ഞള്പൊടിയുംകൂടെ ചേർത്തോന്ന് അരച്ചിട്ട് ആഹ് ആഹ്. ഒന്ന് അരച്ച് അതിനകത്തോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അത് വേവൊന്ന് നോക്കി അതിന്റെ വെള്ളം വറ്റികഴിയുമ്പോ യളക്കും.
ആഹ് ആഹ്.
ചെലര് പറയുന്ന രാവിലെ ഞാൻ ആരോള്ള സംസാര്ച്ചപ്പോ അവര് പർഞ് അവര് താളിക്കും കടുക് താളിക്കും.
ആഹ് അത് തൂമി അത് ഞങ്ങളും ചെയ്യൽണ്ട് ഒന്ന് തേങ്ങ പാരാതെ ഉപ്പേരിപോലെ ഞമ്മള് ഉപ്പേരി വെക്കൂലേ. ആഹ് ഉപ്പേരി ഈ പയറുപ്പേരിക്ക വെക്ക്ണ പോലെ ചെറ്താ ക്കിഅരിയും ചക്കചോള ചെർതാക്കി അരിയും ന്നിട്ട്അത് തൂമിക്കും. ഏ മറ്റേ മറ്റേ വാറ്റൽമൊളകില്ലേ വാറ്റൽമൊളകും പിന്നെ വെളുത്തുള്ളിം
അത് തന്നെ എന്നോടുംപറഞ്ഞത്
വെളുത്തുള്ളി വാറ്റൽമൊളകും കറിവേപ്പിലൊക്ക ഇട്ട്ട്ട് തൂമിച്ച എന്ത്‌ ടേസ്റ്റാ അറിയോ കാര്യായിട്ട് ആ അയ്ല് വെളു ത്തുള്ളിവേണം വെളുത്തുള്ളിന്റെ ഒരു രസം വേറൊര് താ. നല്ല മണം രുചിക്കണ്ടാവും.
ആഹ് ആഹ് ഹാ.
ഇൻക്ക് കഴിക്കാനിഇഷ്ടഅതാ.
ആണല്ലേ ആഹ് ഞാനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവം ഞാൻ കഴിച്ചിട്ടില്ല.
ആഹ്. പിന്നെ ഇതിന് ഇങ്ങനെക്ക ഈ തേങ്ങര്ച്ച് കറി വെക്കണങ്കി നല്ല ബീഫ് കറിയോ കോയി കറിയൊക്കണ്ടെങ്കില് ഉഷാറ. നല്ലടേസ്റ്റാ നല്ലകറിവേണം ഉം. ആഹ്.
ഓ ന്നമ്മക്ക് പിന്നെ എന്തേലും എനിക്ക് വല്ല അച്ചാറോ അല്ലെ മോര്കറിയോ എന്തേലുംമതി അത് കഴിക്കാനായിട്ട്. ആഹ് അങ്ങനെ ഇഷ്ടം.
ഇവടിണ്ട് ക്ഷാമംഒന്നുല്ല ചക്കിം പയ പയംഞ്ചക്ക വരി ക്കചക്ക എല്ലാതര ചക്കകളുംവടണ്ട്.
ആഹ് എന്നാ ശെരി ഞാൻ വിളിക്കാട്ടോ.
ആഹ് ആഹ്.